ഹലോ ഹലോ.
ഹലോ കേക്ക്ണില്ല്യെ
ആഹ് കേക്ക്ണ്ട് ഹലോ. ആഹ് ആഹ്‌ ന്താവർത്താനോ
സുഖണ്
ചൊറക്കെ ചായക്കയോ?
ഏ ചായൊക്കെ കുട്ച്ചു ഉം ചോറിന് വെള്ളം വെക്ക
ഏ ന്റെ ചോറായി.
ഏ
സ്കൂൾക്കൊണ്ടാവാള്ളോണ്ടേ ആ ആ എട്ട്രവുമ്പോത്തിന് പോവു ഒരാള്
ആ ആ ആ ഞാന്തചോർന് വെള്ളം വെക്ക്ണ്ണേള്ളൂ
ഏ ഏ മക്കള് സ്കൂള് പോവൽയാ
മക്കള് മദ് സ്കൂൾ പോവൾണ്ട് അവർക്ക് ചോറ് വേണ്ട എന്നാലും ഞാ അവർക്ക് സ്കൂൾക്ക് പർഞയ്ക്ക്ണന്റെ മുമ്പ് ചോറ് കൊട്ക്ക് കഞ്ഞി കൊട്
ആ ആ സ്കൂൾക്ക് ചോറ് വാങ്ങിക്കല്ലേ
ആ സ്കൂൾന്ന് ചോർണ്ടാവും
മക്കളെത്തർലാ
മക്കള് ഒരാള് ഏ രണ്ടാം ക്ലാസ്‌ല് ഒരാള് ആറാ ക്ലാസ്ല് ചെർത് പിന്നെ ഓ ഒന്നര വയസ്സ്
ആഹ്‌ അഹ്‌ പിനെ മക്കള് രണ്ടാള് ചോറ് കൊണ്ടോവും ഒരാള് പ്ലസ്ടു ആണ് ഒരാളാർല് ചെർത് ഏൽക്കേജി ലാ പിന്നെ ഓൾക്ക് ന്നെ സ്കൂൾന്ന് ചോറ്ട്ടും നമ്മളെന്തെങ്കിലും സ്നാക്സ് കൊടുത്തേക്കണം
ആഹ്‌ ആഹ്‌
അവു എണീച്ചിട്ടില്യ ഞാൻ എട്ടണി കാവുമ്പോ ഒൺ ത്തലാണ് ന്നാലു ഒരെട്ടേക്കാലവും ബെഡിന്ന്ട് പോരണണ്ടെങ്കില്
ഏഹ്
ഭയങ്കരമടിയ എണിക്കാന് അപ്പൊ ചേർത്തിട്ടല്ലെള്ളൂ
ആ ചെറിയ കുട്ടില്ലല്ലേ
ആ ഇഞ്ഞിപ്പോ മഴയൊക്കെ പെയ്തോടെ കുളിക്ക്യാനും ഭയങ്കരമടിയാവും അവിടെ മഴണ്ടോ?
എന്ന്പ്പോ നല്ല മഴ ഇന്നലി മഴായിരുന്നു നല്ല മഴായിരുന്നു ഇന്നപോ നല്ല മഴയ ആഹാ മീനിയാന്ന് നല്ല വെയിലായിരുന്നു അത് കണ്ടാണ്ട് മൊ മൊളകൊക്കെ വെയില ട്ടതാകെ വെളകായിക്കുണു.
ഹ് അയിന് എല്ലാരന്ന് പറഞ്ഞീനി വെയിലർച്ചപ്പോ ജൂൺ മാസ്‌ത്തിലാണ് വെയില്ർഞ്ഞി അവിടെ അ ന്ന് പിറ്റേന്നെന്നെ മഴയ്ത്
അതെ.
മഴന്റെ ടൈംന്നെ ആണല്ലോപ്പൊ
ആ അതെ അതെ
ഉം
കൂട്ടാനൊക്കെ റെഡയായോ ചോറ്റുക്കുള്ളെ ഏ
ചായക്കെന്തെ കടിണ്ടാക്കി?
ചായക്ക് കടി മോന് ചെറുതായിപോ ഒന്നെണീറ്റ് അപ്പം മറ്റാള് പൊറാട്ടണ്ടോന്ന്ക്ക്ണ് ഹസ്ബന്റെ
ആഹ് ആഹ്‌
പണിക്കാര് വരും ചെയ്യും ചോറ്ന്നാനെ ഓരെ കൂട്ത്തിൽ ഇള്ള പണിക്കാരുംണ്ടാവും അതൊ പിന്നെ അവർക്കു വേണോ
എന്ത് പണിയാ
ഒരു പെന്റിങ്ങാണ് അ ഇവിടെ പണി ഇവിടെ അടുത്താണ് പണി
അപ്പൊ ഇങ്ങളെ വീട്ടിക്കാ ചോറ്ന്ന വരല്?
ആഹ് അപ്പ ഇ എല്ലാം ഇവിടെ അടുത്താണ് പണി അവിടെന്ന് ഫുഡ് ഇല്ല. ഒറ്റീസം ഫുഡ്ല്ല വല്യന്തോ ബിൽഡിങ്ങിന്റെ പണി ആഹ് ആഹ് ആഹ് അ ഇപ്പ ഇന്നോട് ചോയ്ച്ചിനി ഇയ്യ്‌ണ്ടാക്കി തരോ ചോയിച്ചീനി
ആഹ് ആഹ്
ഇല്ലാന്ന് പറഞ്ഞാല് അതും ഒരുതാണ് അതിനനൊക്കക്കെ ഇല്ല രണ്ടാൾക്കാരാണ് എന്നും ഉണ്ടാവൽ ഇന്ന് മൂ മൂന്നാളാണെന്നാ പറഞ്ഞ
ആഹ് ആഹ് പിന്നെ നമ്മക്ക് ഉണ്ടാക്കണന്റെ കൂടെ കൊറച്ച് തോനെണ്ടാക്കേണ്ടി വരും. ചോറ എങ്ങനെ ഒപ്പിക്ക കറിക്കാണില്ലേ വക്കാൻ പ്രയാസം ഉം രണ്ട് മൂന്നാളാകുമ്പോൾ ഉണ്ടാവൊ ന്നൊക്കെരു
ആഹ് ഒരു കൺഫൂഷൻ ആണ് അതനെ ഞാൻ പറഞ്ഞത്ഇന്ന് പൊറാട്ടേ മറ്റേ ഞാൻ കഞ്ഞി കഞ്ഞിയാ കുമ്പോൾ പിന്നമ്മക്ക് ഒണക്കലോ സമ്മന്തി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാ ഇത് പൊറാട്ട ആകുമ്പോ ഐക്കും കറി വേണം ചോറണ്ടാക്കിയാല് ഐക്കും കറി വേണം രണ്ടുക്കും ഒപ്പിക്കണം നീട്ടിഒരു കറി വക്കാൻ ഇന്ക്ക് അറിയൂല്ല
ആ്ഹ് ഇനിക്കും അറിയില്ല ഇവിടെ അങ്ങനെ പണിക്കാരൊക്കെണേ ഞൻ ഇമ്മനെ വിളിക്കൽ
ആഹ് ഇനിക്കറിയില്ല വല്യൊരു നീട്ടിയ കറി ഉണ്ടാക്കാൻ ഇനിക്കറിയില്ല
ആഹ് ഞാനുംങ്ങനെ ഉണ്ടാക്കിയ തെ കയൂല പിന്നെ രണ്ട് കറി ണ്ടാക്കണം പച്ചക്കറി ഉണ്ടാക്കണ്ടിരും പിന്നെ എറച്ചി എന്തെങ്കിലും വാങ്ങിട്ട്ന കറിവെ ക്കണം
അതെ
ആഹ്
പിന്നെ ഇക്ക് വേറെ വർക്ക് മോന് പൊ ഒറക്കിട്ടൊള്ളു പിന്നെ എനിക്ക് പന്ത്രണ്ട് മണിക്ക് ക്ലാസുണ്ട് അപ്പോക്കിന് പണി കഴിക്കണം പലേ ചുറ്റുപാടിലാണ് മക്കളെ ഒൻപത്തര ആവുബൊക്ക്ൻ സ്കൂള് പറഞ്ഞയി ഞാൻ എം ടി ടി സിക്ക് പഠിക്ണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് പന്ത്രണ്ട് മണിക്ക് വരും.
ആഹ് ആഹ് പോവേണ്ടേയ്കുലെ?
പോവണ്ട ഓൺലൈനായിട്ട് പഠിക്കാണ്
ആഹ് ആഹ് അപ്പൊ അയിന് എല്ലാത്തിനും ഇങ്ങൾക്ക് സമയം ഇണ്ടാവോ?
സമയംന്ന് പറഞ്ഞാല് ഒരുപാട് വർക്ക് അതിൽ ചെയ്യാനുണ്ട്
ആഹ് അതന്നെ വീട്ടിലെ പണി വീട്ടിലെ പണി മ മക്കളെ പറഞ്ഞേക്കൽ പിന്നെ അതിന്റെ എടയിൽ
അതെ ഞാൻ പറഞ്ഞ് കേൾക്കണോല്ക്ക് ഒരു ടീച്ചറവുക എന്ന് പറഞ്ഞ ചെറിയരു ടാസ്കാ ണ് അത് വലിയൊരു ടാസ്കാണിത് ആ അം ആൾക്കാര് കേൾക്ക്ണോര് ചൊയ്യ്ക്കും ചെറിയ ക്ലാസല്ലേ പ്രൈമറി ക്ലാസലേ പഠിപ്പിക്കണേ അതിന്റെ എഫെർട്ട്
പക്ഷെ അത് നമ്മള് അനുഭവിക്കുന്നോൽക്കെ അത് മനസ്സിലാവൊള്ളൂ
അതെ അങ്ങനെണ്ട്
ഉം വീട്ടിലാരൊക്കെണ്ട് വേറെ നിങ്ങൾ വേറെ വീടെടുത്താവും ല്ലേ ആഹ് വേറെ വീടെടുത്ത് പോയതാവും ല്ലേ
വേറെ വീടെടുത്തതാ ഉം ഉം ഉം
പിന്നെ വേറെന്താ മോൻ മക്ക് മോളൊക്കെ ചെറുത മദ്രസിലൊക്കെ പോയിണോ.
മദ്രസിൽ ആഹ് മദ്രസിൽ പോയി ഒരാൾ ആറാം ക്ലാസ്സിലാണ് അവൾ അറേകാലിന് പോകു ഇപ്പോൾ ഒരാൾ ഉം ഏയേകാലിന് തൊടങ്ങി അവള് ഒന്ന് രണ്ടാം ക്ലാസ്സിലാണ്
ആഹ് നമക്ക്പ്പ ഏഴ് മണിക്കാ ആറേ കാലിനും ആഹ് ഏയരക്കും
ഏയരക്കും ഏയരക്കുള്ളവർ ഇപ്പ വരും എട്ടേകാലകുബൊക്ക്ൻ വീട്ട്ക്ക് എത്തും
ആഹ് ഓല് എട്ടര എട്ടര ആവുമ്പോ പോരൊള്ളൂ എട്ടേമുക്കാല ആവുമ്പോ വിടെ ള്ളൂ സ്കൂൾ പോവളോണ്ട് മദർസോ ഒൻബേണിക്ക വിടൊള്ളൂ പക്ഷേ ഓര് എട്ടേം മുക്കാലിൻ ചോദിച്ചു പോരും
ആഹ് ആഹ് നേരത്തെ ക്ലാസ്സ് തുടങ്ങുന്ന കൊണ്ട്.
അവിടെ ടൈം ഇല്ല മദ്രസ്സ് പഠിക്കാനുള്ളേ.
അതെ ഇവിടെ വന്നിട്ട് പഠിക്കാനുള്ള ടൈം അതും ഇല്ല സ്കൂളിട്ട് വന്നിട്ട് പഠി പഠിക്യയുള്ളത് അതും ഇല്ല.
ടൈം മില്ല്യാ.
എന്റെ മോൻ രാവിലെ തന്നെ എണീറ്റപ്പോ പറയുണ്ട് എന്നും ഈ ഞായറാഴ്ച എന്നാ ഇനി ത്തു ഉമ്മ ലീവ് ഞാൻ പറഞ്ഞു ഇന്നലെ ഞായറാഴ്ച അല്ലേയ്നിയോ മോളേ പറഞ്ഞു.
പക്ഷെ ഞായറാഴ്ച കിട്ടിയിട്ടും കാര്യമില്ല രാവിലെ ഉറങ്ങാകയ്യുല മദ്രസ്സുള്ള കുട്ടികൾക്ക്. ഒര്ക്കൊരു വെള്ളിയാഴ്ചയാണ് പക്ഷെ ആഹ് വെള്ളിയാഴ്ച ആകുമ്പോ സ്കൂള് നേരത്തെ ക്ലാസ് തുടുങ്ങും ഇവിടെ.
അതെ അതെ.
ഞാൻ വേഴ ഇവിടെ വെള്ളിയാഴ്ച മദ്രസ്സ് ലീവ് നിങ്ങൾക്കോ?
ഇവിടെ വെള്ളിയാഴ്ച്ചയാ ലീവ്.
ആഹ് വെള്ളിയാഴ്ച ലീവാണ് പക്ഷെ വെള്ളിയാഴ്ച ഇവിടെ സ്കൂള് ഉണ്ട് അപ്പൊ മോൻക്ക് അന്ന് നേര ത്തെ എണീക്കേണ്ടി വരും കാരണം വെള്ളിയാഴ്ച നേരത്തെ തുടങ്ങു സ്കൂള്.
ആഹ് ആഹ് ആഹ് ഇവിടെ മക്കക്ക് വെള്ളിയാഴ്ച ലീവാണ്.
ആഹ് പിന്നെ സ്കൂള് ശനി, ഞായർ ലീവ് പക്ഷെ അന്ന് മദ്രസുണ്ട് അപ്പൊ എങ്ങനെ നോക്കിയാലും ഉറങ്ങാനുള്ള സമയില്യ ഇവിടെ.
അതെ.
ഉം. ആഹ് മോള് ഇങ്ങന വല്യാള് ഇങ്ങനെ ഉറങ്ങുമ്പോ മോള്ക്ക് ദേഷ്യം പിടിക്കും കാരണം ഓൾക്ക് മദ്രസ്സ് ഇല്ലല്ലോ ഓള് പ്ലസ്ടു അല്ലേ. അപ്പ പിന്നെ ഓക്ക് ഉറങ്ങാ കഴിയും ഞങ്ങക്ക് ഉറങ്ങാ കഴിയില്ലാ പറഞ്ഞു കൊണ്ട് ആഹ്. നിർത്തട്ടെന്നൊക്കെ ചോദിക്കും ഇന്നോട്.
ഹസ്ബന്റിന് എന്താ വർക്ക്? ഏഹ് നാട്ടിലുണ്ടാവും ഓലേയ്ക്കെ.
ആഹ് ആഹ് നാട്ടിലാണ്.
വേറെ പാർത്തതാ നിങ്ങള്.
ആഹ് ഞാൻ വീട് പാർത്തിട്ട് എട്ട് വർഷം കഴിഞ്ഞു. ഉം ഇവിടെ അടുത്ത് തന്നെ തറവാട് ഞങ്ങളെല്ലാരും ഒരുമിച്ചാണ്. അടുത്തടുത്ത വീട് ഒരു പറമ്പില് അങ്ങനെ. ഇപ്പേന്റെ സ്ഥലമാണ് അങ്ങനെ മൂന്ന് കുട്ടരും ഏളച്ചേനും. ഞാനും രണ്ട് എളച്ചന്മാര് വേറെ പോയിന് ഞാനാ മൂത്തത്. ഒക്കെ തൊട്ട് അടുത്ത് തന്നെ.
അയ്ശരി.
ഉം.
പിന്നെ എന്താ അവിടെ മഴയില്ലേ?
ആഹ് ഇവിടെ നല്ല മഴയാണ്.
ആഹ് ആഹ് ആഹ്.
ഇവിടെ ഇന്നലെ രാവിലെ നല്ല മഴയേനി പിന്നെ വൈകുന്നേരം മഴയില്ല. പിന്നെ ഇതൊക്കണ് ഇപ്പൊ മക്കള് സ്കൂള് പോണ, മദ്രസ് പോണ സമയത്താകും മഴ അധികം ഇണ്ടാകല്.
അതെ ഇന്നെലെ അതേപോലെ കുട്ടിക്ക് പോളിയോ കൊടുക്കണ ദിവസാ ഇന്നലെ പോളിയോന്റെ ദിവസേനെയല്ലോ.
ഇന്നലെ.
ഇന്നലെ പോളിയോ കൊടുക്കലേനീ.
ആഹ് നമ്മുക്ക് ഇവിടെ ബുധനാഴ്ച്ചയാണ്.
അയ്ശെരി ഇന്നലെ അയ്നി ഇവിടെ.
ആഹ് ഇവിടെ എല്ലാ ബുധനാഴ്ച്ചയാണ്. ആഹ് അങ്ങൾക്ക് കുട്ടിക്ക് ഒന്നെരയ്ത്തെ കൊടുക്കാണ്ടാവൂല്ലേ?
അല്ല പോളിയോ കൊടുക്കാൻഅഞ്ച് വയസ്സ് വരെ കൊടുക്കാം.
ആഹ് അഞ്ചു വയസ്സ് ആഹ് ആഹ് ആഹ് ഞാൻ വിചാരിച്ചു കുത്തിവയ്പ്പ് എന്നുള്ളതാ വിചാരിച്ചു. ആഹ് ആഹ് അവിടെ അടുത്ത് ആയ്ക്കും ഹെൽത്ത് സെന്ററൊക്കെ?
ആഹ് ഇവിടെ എടുത്തു തന്നെ.
ആഹ് ഞാൻ പിന്നെ പോളിയ അങ്ങനെതാക്കല്യ കുത്തിവെ കുത്തിവെപ്പ് കൊട്ക്കല്ണ്ട്
ഇവിടെ കൊടുത്തിട്ടില്ലെങ്കി ഹെൽത്ത് സെന്ററിന്ന് ഇങ്ങനെ വിളിച്ച്
ആ വിടുന്ന് വിളിക്കല്ണ്ട് ആശ വർക്കർമാര് കുത്തിവെപ്പ് കൊടുക്കാൻ പോകും അപ്പൊ ഓര് അയ്ന്റെ കൂടെ കൊടുക്കാത്തൊക്കെആണ്ട് കൊട്ക്കും. പിന്നെ ചെറുതിനം വെച്ച് ങ്ങക്ക് കഴിയോ ചെറിയ മോളല്ലേ അപ്പ വീട്ട്ലെ പണി എല്ലം കൂടി സമ
കയ്യിലാണ് ഇപ്പ മോന ഒർക്കി മോനഒർക്കിക്ക്ണ് പ്പോ അവന് എണീറ്റ് വരുമ്പോക്ക്ന് എന്തെങ്കിലും മോനാണ് രണ്ട് പെൺകുട്ടികളും മറ്റ ചെറുത് മോനാണ്
ആഹ് ആഹ്
ക്ക കയ് ഓന് പ്പൊർക്കീണ് അവന് എണീക്കുമ്പോക്കിന് ഏകദേശം ഒക്കെ കഴിയണം
ആ അതെ ഞാൻ ചോയ്ചെ ചെറുതിനെ വെച്ചൊന്നും കഴിയൂല അന്നെന്റെ എളച്ചിക്ക് അ പോലെ ചെറുത് ഒരു ഒന്നര വയസ്സായ കുട്ടിണ്ട് അത് ആ കുട്ടിള്ളാരണം ഓള് കുളിയരെക ഴിണെങ്കിൽ വൈകുന്നേര അഞ്ച് മണിക്കെ ആകും കുട്ടിനെയ്റ്റ് കഴിയൂലാറിം ഒർങ്ങണില്ല അറി കാര്നം ആ ഓള് അങ്ങനെ ഇതാക്കിട്ക്കൂല അറി അറി ക്കൊള്ളു ആ ഇത് ആറി കുട്ടി
പെട്ടെന്ന്ട്ട്
നമ്മളൊന്ന് സ്പീഡ്ല്ട്ത്താല് എമ്മക്കും വേം കേറല്ലോ
അതെ ഞാൻപ്പൊ പന്ത്രണ്ട് മണിക്ക് ക്ലാസ് തുടങ്ങണന് ഞാന് ചെൽപ്പോ തൊട്ച്ചിട്ടുണ്ടാവുല തൊട്ക്കാനോനറ്റ് തൊട ക്കാം കഴീല അവന് മൂത്രഴിച്ച് കഴിഞ്ഞാ അറീല വെള്ളത്തിലാകുമ്പളെയ് വെള്ളം മു മൂത്രൊഴ്ച്ചയ്ഞ്ഞാ അറീലാജാര്ച്ചാണ്ട് ഞാനെന്തെയൂല തൊട്കൂല പിന്നൊന്നുണ്ടെങ്കി വെള്ളത്ത് കളിക്കും ചെയ്യും പിന്നെ വതുക്കി വീഴും അങ്ങനൊക്കെണ്ട് തൊട്ക്ക്ണ സമയത്ത് മൂത്രൊഴിച്ചിട്ട് വള്ള ഏതാ മൂത്രേതാന്ന് അറിയൂല ആ അതെ അപ്പ ഞാന് നല്ല അടിച്ചേരിടും
പേടിക്കണം കെട്ത്തിട്ട കെട്ത്തി അവ്ടെ കെട്ക്ക്ണ പ്രായാണെങ്കി പ്രശ്നല്ലേയ്നി
ആ അതെ അപ്പൊ ഞാൻ പന്ത്രണ്ട് മണി ആകുമ്പോന് ഇങ്ങനത്തെ പണിക്കെണ്ട് കഴിച്ചക്കും ന്നിട്ട് ക്ലാസിന് കേറി കഴിഞ്ഞ് പിന്നെ പന്ത്ര ഒരു മണിഴിഞ്ഞാല ക്ലാസ് കയ്യല് ആ ടൈമിൽ എന്തെയ്യും ജസ് തൊടക്കും
അപ്പൊ ഓനെ വെച്ച്ങ്ങക്ക് ക്ലാസ് അറ്റൻഡറ് ചെയ്യാൻകയ്യോ?
ആ കുറേക്കെ ഞാന് ക്യാമറ ഓണക്കല് നിർബന്ധം ചെൽപ്പ ഞാൻ ക്യാമറ ഓൺ ആക്കുല ചെൽപ്പ ഞാൻ ആടൈ ആവുംന് അവനെ ഒർ പന്ത്രണ്ട് മണിക്കല്ലേ ചെൽപ്പൊർങ്ങും ങ്ങൾ ടൈമ് നോക്കണില്ലേ
ആഹ് ആഹ്
ആ ആ ആ ഓക്കെ
ടൈമ് ആണ് ഉം
ആഹ് ആഹ് ആഹ്
പിന്നെ ല്ലാ ഇന്റെ ഒരുവിധപ്പണിയൊക്കെ ഏകദേശംക്കെ കഴിഞ്ഞു ഇനി ഇവര് പോയാലാണ് ബാക്കിള്ള യുദ്ധത്ത്മ്മക്കൊട്ങ്ങല്
ആഹ്
അതെക്ക്
ഇത് വരെ ഫ്രീ ആയിരുന്നു ഇപ്പോ ഒരു പണിക്കാരുണ്ടായതിനോണ്ടാണ് മറ്റെ ഞാൻ ഒറ്റ ഉച്ചൊക്കെ ഒറ്റ ഞാൻ ഒറ്റക്കാകുമ്പോ എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടും ചോറണ്ടാക്കിങ്ങാണ്ട് കൂട്ടാനോണ്ട് എന്തെങ്കിലൊക്കെ ആ ആ എന്തെങ്കിലുക്കെ ഞാൻ ഒപ്പിച്ചിങ്ങാണ്ട് എളുപ്പം കേറലാണ് അപ്പക്ക് കൊ കൊഴപ്പല്ലേന് അപ്പക്ക് എന്റെ ക്ലാസ് നല്ലതിൽ അറ്റൻഡ് ചെയ്യാനും പറ്റുവോ ഇപ്പൊ ഇങ്ങനെ ആയതൊണ്ട് കൊറച്ചീസം ഒരു ഇതുണ്ട്
ആഹ് ആഹ് പിന്നെ എന്നാ ശരീട്ടോ
ന്നാ ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ